ആഹ് എന്തെടി ആ കേക്കാം എന്തെടി
ഞാൻ വിളിച്ചത് ഇപ്പ നമ്മളെണ്ടാ തേഡ് ഇയർല് ടൂറ് പോകുവല്ലേ അപ്പൊ അത് വിളിച്ചതാ
വരണോന്നൊക്കെ ഒണ്ട് പക്ഷേ ഫണ്ട് കണ്ടാ ഫണ്ട് കണ്ടാ നീ
ആ ഫണ്ട് ണ്ട് അത് ഇച്ചരി ടൈറ്റ് ആണ് എന്നാൽ നിനക്ക് വരാൻ പറ്റുവോ
എല്ലാരും ഉണ്ടോ നമ്മള് ബാക്കി എല്ലാരും ഉണ്ടോ
എല്ലാരും എല്ലാരും ച്ച എല്ലാരും ഇപ്പൊ പോണം ന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ എല്ലാും ഈ ഫണ്ടിന്റെ ഇഷ്യ ആയൊണ്ടാണ് എല്ലാരും ഇങ്ങനെ പോണോ വേണ്ടേ എന്നൊ ഇതില് നൽക്കുന്നു കാരണം ഇച്ചിരി ഇത്തിരി കൂടുതൽ പക്ഷെ അത് എല്ലാരും ഉണ്ടെങ്കില് കുറക്കും ഫണ്ട് എന്നാണ് അയ്യായിരം എന്നുള്ളത് എല്ലാരും കൂടെ ഉണ്ടെങ്കില് അത് നാലായിരം ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്
ഇപ്പ എല്ലാരും കൂടി ഇപ്പ എത്ര പേരായി മൊത്തം വരുന്ന
വരുന്നന്ന് ഇപ്പം ഏകദേശം ഒരു അമ്പത് പേര് താഴേ ഉള്ളൂ അല്ലേ കാര്യം കഴിഞ്ഞ വട്ടം ടൂറ് പോയത് ഇച്ചിരി പ്രശ്നം ആയത് കൊണ്ട് ആ എന്തുവാ ഇങ്ങനെ എല്ലാരിക്കും വലിയ താല്പര്യം ഇല്ല അവരെ
വരണംന്നൊക്കെ ഉണ്ട് പക്ഷെ ഫണ്ടാണ് സീൻ അയ്യായിരംന്നൊക്കെ പറയുമ്പോ കുറച്ച് കൂടുതലല്ലേ
ആഹ് പക്ഷെ അത് കുറക്കാന്ന് അവന്മാര് പറയുന്ന എല്ലാരും കൂടെ ഉണ്ടെങ്കില് ആളെണ്ണം കൂടുമ്പം നമ്മുക്ക് ആഹ് ക്യാഷിന്റെ ഇതും കുറയുംന്നാ പറയുന്നു
ശരിയാ നമുക്ക് നോക്കാം എന്തായാലും എല്ലാരും ഉണ്ടെങ്കി നോക്കാം മാക്സിമം ഞാൻ നോക്കും ചെല്ലാരുവാ
അല്ലേ ആ ഇപ്പം അനശ്വര വീട്ടിൽ ചോദിക്കാന്ന് പറഞ്ഞു ആദ്യത്യ പിന്നെ അനശ്വര ഉണ്ടെങ്കി വരും പിന്നെ ഗായത്രി വീട്ടിൽ ചോദിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇതായിട്ട് നിക്കുന്ന് പിന്നെ നീ പറഞ്ഞാന് ഫർഹാന ക്ക്ട്ടപ്പിച്ചിരി ക്യാഷിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് അവളും നോക്കാന്ന് പറഞ്ഞത് ഫണ്ട് കുറയുകവാണെങ്കിൽ അവളും വരാന്ന് പറഞ്ഞിട്ടുണ്ട്
എല്ലാരും വരാമ്പോ എന്തായാലും കൊറേ ആയിരിക്കുംല്ലേ രണ്ട് ബസ്സ് ആാവൂലേ
ആഹ് എല്ലാരും വരുമ്പോൾ ഒന്നൂടെ രണ്ടു ബസ്സ് പോവും അതേപോലെ തന്നെ ഇപ്പ അയ്യായിരോ അപ്പ അവമാര് പറയുന്നന്ന് വെച്ചാൽ ആളെണ് കൂടുമ്പം നമുക്ക് പൈസ കുറയുന്നു
ഓ
എമൗണ്ടില് നല്ലൊരു വ്യത്യാസം വരുമന്ന് അവർ പറയുന്നു
അമ്പതിന് മേളിലെങ്കിലും വരണ്ടേ കുറച്ച് പേരെ ഇവിടെ പിടിക്ക
അമ്പതിനന് മോളിൽ വരാം ആഹ് എന്നായാലും
അല്ല ഡസ്റ്റിനേഷ് ഡെസ്റ്റിനേഷൻ
ആഹ ടെസ്റ്റിനേഷൻ ഇപ്പൊ പറഞ്ഞേക്കുന്നത് മൂന്നാറോക്കെയാ
മൂന്നാ ആ മൂന്ന് മാസം ഓക്കെയാണല്ലേ ട്രക്കിംഗ് ഒക്കെ പിന്നെ
ആ ട്രക്കിങ് ഉണ്ട് പിന്നെ ഫുഡ് സ്റ്റേ പിന്നെ പൂളൊക്കെ ഉണ്ട് നമുക്ക്
ഈ ഫുഡിന്റെ ഒക്കെ റേറ്റ് ഇതിനകത്തു തന്നെ വരൂല്ലേ അപ്പ നമ്മ ഫുഡിന് കൊടുകണ്ടല്ലോ
ആ ഫുഡ് ആ ഫുഡ് ട്രാവൽ എക്സ്പെൻസ് ട്രക്കിങ് പിന്നെ എക്സ്ട്രാ നമ്മള എന്തെങ്കിലും വാങ്ങുന്നെങ്കിൽ അതിന്റേത് മാത്രേ നമ്മെ കഴിയുന്നള്ളൂ ബാക്കിയല്ല അവരാ
ഓ ബാക്കി എല്ല കൊഴപ്പ ഇല്ല
ആ ഇതിന്റെ ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ആണ്
മൂന്ന് മാസത്തേക്ക് അയ്യായിരം ഓക്കെയാണ് പക്ഷെ നമ്മള് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കുമ്പഴത്തേക്ക ഉള്ളതേ ഉള്ളൂ
ആഹ് ഇൻഡവിജ്വൽ ആയിട്ട് കൊടുക്കുമ്പോ എല്ലാർക്കുംരുത് പിന്നെ പോരാത്തത്തിനു ഇപ്പ മറ്റേ നമുക്ക് വേലൂരിന്റെ ഒരു വിസിറ്റ് കിടക്കുന്നൊണ്ട് അതിനും പോവേണ്ടി വരോന്ന് എല്ലാവർക്കും ഒരു ടെൻഷൻ അപ്പൊ അതും എല്ലാം കൂടെ ഉള്ള എമൗണ്ട് നടക്കത്തില്ലല്ലോ.
അതും ഇതിന്റെ കൂടെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അതിന് വേറെ ഫണ്ട് ഇടണോ.
ആഹ് അതിനും വേറെ ഫണ്ടാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ്. ഇപ്പം എല്ലാരും കൂടെ വിളക്ക് വിളിക്കന്ന് ഇങ്ങനെ ഇവന്മാരെ പറയുന്നതേ ഉള്ളു. അ വർക്ക് പ്രോപ്പർ ആയിട്ട് ഇപ്പൊ ഒന്ന് അറിയാമോ?
എന്തായാലും മൂന്ന് ദിവസത്തെ ട്രിപ്പ് അല്ലേ ഇപ്പോ പോകണംന്നൊക്കെ ഉണ്ട്.
പിന്നെ തന്നെ അടുത്ത വട്ടം നമുക്കിത് കിട്ടണമന്ന് ല്ല ടൂറെ.
അതാണ് എറെ ഒരു പേടി അതാണ്. അടുത്ത പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ എന്തോന്നന്ന് ചെയ്യും അവസാനത ഇയർ ടൂറല്ലെങ്കിൽ
അതാണ്. അത് മാത്രം ട്രിപ്പായിട്ട് സിനിയേഴ്‌സ്
പഴക്കേജ് എടുത്ത് അവരെ കാശ്മീർ ട്രിപ്പ് പോയി.
ഓൾ ഇന്ത്യ
ആ ഓൾ ഇന്ത്യയല്ല അവരരു പതിനഞ്ച് ദിവസത്തേക്ക് കാശ്മീർ ആ പിന്നെ എവിടെയാ കാശ്മീർ ഉണ്ടായിരുന്നു ആ കാശ്മീര് തന്നാന്ന് തോന്നുണ്. കാശ്മീരിന്റെ പാക്കേജ് എടുത്ത് പതിനഞ്ച് ദിവസത്തേക്ക്.
അയ്യോ കൊറെ ഫണ്ട് ആവൂല്ലേ.
അ ഒത്തിരി ഫണ്ട് ആായില്ലേ ഈ പതിനഞ്ച് ദിവസത്തേക്ക് അയ്യായിരം രൂപയായിരുന്നു ഫണ്ട്.
അയ്യേ
ആ അയ്യായിരേ ഉള്ളൂ.
എ അത്രയേ അവള്ളൂ
ആന്നാ അവര് നാട്ടിലെ നല്ലൊരു ബാച്ച് ഓഫ് ആൾക്കാരാ പോയത്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഒരു വലിയ വണ്ടിയിൽ അവര് പോയന്ന് വെച്ചാൽ അവരരു പാക്കേജ് എടുത്ത് പോയത് ആയിരുന്നു. പജ എടുക്കുമ്പം ഇങ്ങനത്തെ പാക്കേജ് എടുക്കുമ്പം ബാക്കി ട്രെയിന്റെ എക്സ്പെൻസ് ഒക്കെ വേറെ ഉണ്ട്. ട്രെയിനി ഫുഡ് ഒക്കെ അവവടെ കയ്യിന്ന് ചിലതൊക്കെ. അല്ലാതെയൊക്കെ ബാക്കിയൊക്കെ നമുക്ക് തന്നെ ഇതാക്കാവുന്നതേ ഉള്ളൂ അവർതി ഇൻക്ലൂഡ ആവുന്നു.
ഓ അങ്ങനെയാണെങ്കിൽ അത് കൊള്ളയിരുന്നു ല്ലേ ആ പാക്കേജ്‌ ഒക്കെ.
ആഹ അത് പക്ഷെ പന്ത്രണ്ട് പതിനഞ്ച് ദിവസത്തെ ട്രിപ്പാ.
എന്നാലും കുഴപ്പ ഇില്ല അത്രയും അത്ര ഫണ്ടല്ലാവള്ളൂ പക്ഷെ ഫുഡിന്റെ ഒക്കെ നമ്മൾ കൊടുക്കണം അല്ലേ ഫുഡും കാര്യങ്ങളും.
ഫു് ആ ഫുഡ് നമുക്ക് അവര് തരും പക്ഷെ അല്ലാതെയള്ള ഇടയ്ക്കുന്നൊക്കുള്ള ഫുഡൊക്കെ നമ്മള കഴിയുന്നതും
ആ അത് കൊള്ളാം. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടായിരുന്നു അവരുടെ അപ്പൊ ഞാൻ ആലോചിച്ച് ഇവര് എവിടെ പോയാ.
ഓഹ് അത് എന്നിട്ട് അവർക്ക് പക്ഷേ കോമ്പൻസേഷൻ കിട്ടി. അവർക്ക് അവര് പോയതെന്ന് പറഞ്ഞാ അവർക്ക് സെംബ്രേക്കിന്റെ സമയത്ത് അവർക്ക് പോയിരുന്നു അവർക്ക് ഏഴു ദിവസത്തെ സെംബ്രേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവരെ സെമ്പ്രേക്ക് വന്ന നമുക്ക് കോളേജിൽ മറ്റുള്ള പനിയായിട്ട് ലീവ് കിട്ടില്ലേ.
ഓഹ് ഓഹ്
ആതെ ടൈം ആയിരുന്നു ഇവർ ഫിസംബറയി്രിക്കും
ഓ അത് ഇപ്പൊ മറ്റേ ഇത് സീനാണല്ലോ മറ്റേ പനിയേ
ആഹ പനിയൊക്കെ പിടിച്ചോ ആഹ് അപ്പൊ അങ്ങനെ അതുകൊണ്ട് അവർക്ക് ആ സെമ്പറേറ്ററിന്റെ വീ കൂടെ അതിന്റെ കൂടെന്ന് പോയി. അപ്പൊ ഇവടെ ഏഴു ദിവസം കൃഷിയോട്ടാണ് ഇവര് ടൂറ് പോയത്. ടൂർ പോയപ്പോ ഇവർക്ക് തിരിച്ച വന്നപ്പോ പന്ത്രണ്ട് ദിവസത്തൊയതും കിട്ടി. കോമൻസേഷൻ
പന്ത്രണ്ട് സോ
ആ പന്ത്രണ്ട് ദിവസത്തെ കോമ്പൻസേഷൻ വിളിക്ക്
ഉ അങ്ങനെ ചേച്ചിമാരൊന്നും പോയിരല്ലേ
ചേച്ചിമാരന്നും ല്ല ചേട്ടന്മാര്ണ്ടായിരുന്നുള്ളൂ പക്ഷെ അടിപൊളിയായിരുന്നുു
കഴിഞ്ഞു വന്നോ തിരിച്ച്
ആ വന്നു അവര് ആ വ്യാഴാഴ്ചടന്നു അവന്ന്
ആ ആ ആ അത അറിഞ്ഞില്ല വന്ന കാര്യം ഞാ അറിഞ്ഞില്ല പക്ഷേ ഫോട്ടോകൊക്കെ കണ്ടോളൂ
ഞങ്ങ എന്തച്ചാ ഞങ്ങള് മറ്റേ പോസ്റ്റ് നിന്നപ്പോ കേട ചേട്ട മനസ ഉണ്ടായിരുന്നോടെ ഞങ്ങളമ്മടെ രണ്ട് ചേച്ചിമാര ആ ഞങ്ങൾമ്മടെ രണ്ട് ചേച്ചിമാരാ നിന്നത് അപ്പോ അന്ന് വ്യാഴാഴ്ചന്നപ്പോ ചേട്ടനു കുടെ വന്ന് അപ്പൊ നമ്മളെ ചോദിച്ചപ്പോഴാ പറഞ്ഞ അവനങ്ങെ ടൂർ പോയി കുറെ കോമ്പൻസേഷൻ ഒക്കെ കിട്ടി എന്നക്കെ
ഉം അപ്പൊ നമുക്കും ഇതുപോലെ ഇത് കഴിയ്പം പോ അടുത്ത ഇയർ
പോയിട്ട് വന്ന വരാ അതെ നടക്കും പിന്നെ വണ്ടറിലേക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത്ക്കുവാ
ആര്
നമ്മളെല്ലാരും കൂടിയിട്ട് പോവാന്നൊക്കെ പറഞ്ഞ് ഞാനും അനശ്വരയും കൂടെക്കെ പറഞ്ഞ് വച്ചേക്കുക
മണ്ടറല്ലേ
ആ എന്നാ പറഞ്ഞ വണ്ടറിലേക്ക് ഫസ്റ്റ് ഇതിൽ നമുക്ക് പോവാൻ പറ്റീല്ലല്ലോ
ആ അന്ന് ഞാൻ പോയായിരുന്നു അന്ന്
ആ അപ്പൊ ഞങ്ങളൊന്ന പോരാ അപ്പൊ ഞങ്ങൾ വിചാരിച്ച് നമുക്ക് എല്ലർക്കും കൂടി ഒരു വട്ടം വണ്ടറെല്ല ട്രിപ്പ് പോവാ
അതു കൊള്ളായിരിക്കും എല്ലാരും കൂടി പോണത്
എന്താ പറഞ്ഞാൽ നമുക്ക് ഒന്ന പതിനൊന്നര വിട്ടല്ലേ അവിടെ ഓഫർ ഇട്ടേ
പക്ഷെ അന്ന് നമ്മള് പോയപ്പോൾ എന്തോ കൂപ്പണോ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു അന്നേരം സ്റ്റുഡന്റ്സന് എന്തോ അങ്ങനെ എന്തോ ഉണ്ട്
ആണോ
ആ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഓരോന്നിനായിട്ട് ടിക്കറ്റ് എടുക്കണല്ലേ ഓരോ റൈഡിനായിട്ട് അങ്ങനെന്തോ ഇല്ലേ
അത് അങ്ങു അതിനെ പറ്റി ഞാൻ ഇവരോടെ പോയിട്ടില്ല അതോണ്ട് എനിക്കറിയാം വയ്യ
പക്ഷെ അവിടത്തെ റൈഡൊക്കെ അമ്മോ അയ്യോ ഓർപ്പിക്കല്ലേ
ആണ് അതല്ലാണ്ട് അങ്ങനെ എന്ത വ്യത്യാസം ഉണ്ടായിരുന്നോ
ഞാൻ ഞാൻ റോളക്കോസ്റ്റ് എന്നകത്ത് കേയറിയില്ല അത് കണ്ടപ്പോ തന്നെ എന്റെ തല കറങ്ങി
അതോണ്ട് പിന്നെ ഞാൻ കേറിയില്ല അന്നകത്ത് പക്ഷെ അത് ഏ കൊള്ളാം അത് പോയ കേയറിയവരൊക്കെ പറഞ്ഞത് ഉമ്മേ സൂപ്പറ ആയിരുന്നു സധനംഎന്നാ എനിക്ക് കണ്ടപ്പോ തന്നെ എന്റെ തലക്കൊക്കെ കറങ്ങി പിന്നെ ഞാൻ അതിനകത്ത് കയറിയില്ല പിന്നെ ബാക്കി കി കൊറൊക്കെ കേറി അതും എല്ലാം സൂപ്പറാ പേടി ഇല്ലെങ്കിൽ കേറാം
ഇന്നലെ അചാൻ വരെ പറഞ്ഞൊക്ക എ പറ ഇങ്ങനെ നമ്മള് ഒരു കട്ട നമുക്കല്ല
പോണം ഒരു പ്രാവശ്യങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്
ആണല്ലേ
ഉം അന്ന് പോയപ്പോ എല്ലാരും ഉണ്ടായിരുന്നല്ലോ കുറെ പേര് വന്നായിരുന്നല്ലോ നിങ്ങൾ കൊറച്ചു പേരല്ലേ അങ്ങനെ എന്തോ കൊറച്ചു പേരെല്ലേ വരാതിരുന്നുളൂ
ഒരു പത്ത് പേരിനകത്താവാണേ അന്ന് ഇല്ലാതിരുന്നത് കാണോ
ഉം അത് കൊറച്ച് പത്താ ഇരൂപതാ പേരെങ്ങടാ ബാക്കി എല്ലാരും ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ അവരെല്ലാരും ഇത് തന്നെ പറഞ്ഞെ കൊറേ പേര്ക്കൊക്കെ പേടി നിന്തോ എനിക്ക് തോന്ന്ണ് ജാസ് ഉം ഇൻക്ക് ഭയെങ്കെര പേടിയായ്‌ര്ന്ന് അതോണ്ട് ജാസ്മിനാെക്കെങ്ങെനെ ധൈര്യമൊക്കെ കൊണ്ടുവന്ന് ഞാൻ കേറും കേറും എന്നൊക്കെ പറഞ്ഞ് കൊറേ റൈറ്റ്സൊക്കെ കേയറിയായിരുന്നു
എന്തായാലും ഞാൻ നോക്കാം ഇപ്പം വരാം പറ്റോന്ന് ഫാണ്ടൊക്കെ സെറ്റാക്കി സമയാെണ്ടല്ലോ
നീ നോ ആഹ് നീ നോക്കീട്ട് വിളിക്ക് എന്നാ പിന്നെ
ആഹ് ന്നാ ഓക്കെ
ഉം ശരി